യഹ് പറയെടി
ഇന്ന് വർക്കൊന്നു ഇല്ലി
ഇല്ല ഇന്ന് എൻക് കർച്ച് ഫ്രീയായിട്ടിരിക്കാന്ന് വെച്ച് സ്ട്രെസ്സ്ട്ത്ത് വെക്കാം വയ്യ ഞാനൊരു ലൈഫില ബി ദിസ്സിശ്ശെ മേക്കെയ്തോണ്ടിരിക്കുവാ
ഉം
അതോണ്ട് ഇന്ന് ഞാ പറഞ്ഞിട്ടാ വന്നത് എണീ കൊറച്ച് ഇത് വേണോന്ന് ഏഹ്
ഓ ഇന്ന് ചെയ്തിലേം കൊഴപ്പൊയില്ലേന്ന്
ട്ട വന്നത്
ഉം ഉം
പ്പ് ശാറിനെ എന്റെ ഖായ് അറിയാവുന്നോണ്ട് സാറ് പറന്ന് ഇയർ ഓൺ കയിഞ്ഞു
ഉം ഉം
ക്യാ അവിടെ ആര് ടീവി കാണു
ഓഹ് പിന്നല്ലതെ
പനി എങ്ങനൊ ദേ ചിമ്മണോ
ഓഹ് കൊറവൊണ്ട് ചായക്കെ കുടിച്ചോ
അഹ് ആ ആഹ് കുടിച് കുടിച് നീ കുടിച്ചോ
ഇല്ല ചായ കുടിയില്ലന്ന്
എന്തൊരു മ്ലാനത
വാനറിയൂ വയ്യടീ ഷീണം
ഏന്തുറ്റി പനീടെയാ
പനീടെയൊന്നുല്ല അവടെ ചെന്ന് ശുമ്മാ ഇരിക്ക അല്ലല്ലോ ചെല്ല്ന്നടം തൊട്ട് എറങ്ന്നടം വരെ പണിയെട്ക്കല്ലേ
ക്കയാം
ഉം മമ്മിയക്കെ എന്ത് പറയുന്നു
അ ഞാ ചോറ്ന്ന് പറഞ്ഞേന് അവിടെ കെടന്ന് അലക്കുന്നു
ഏഹ്
ഈ ചോറൊന്നും പറഞ്ഞീല
ചോറിനെന്തിര് കറി?
ചോറ്ന് ചമ്മന്തിം ‌ ചീര തോരനും അവിടെയാ?
ഇവിടെ ചമ്മന്തിയും ഇത് ചക്കക്കുരു കൂട്ടാനും.
വേറെ അച്ചാറൊന്നുല്ലെ?
അച്ചാറും കുച്ചാറൊന്നും ഇല്ല
വേറെഒന്നൂല്ലെ?
ഇന്നൂല്ലെടെ.
മീനൊന്നൂല്ലെ?
മീനൊന്നൂല്ല ഇല്ല ചമ്മന്തിയെന്നെ ഒരാല് പെയൊള്ള് അപ്പേയ മീന്
ശൊ മീൻ തിന്ന് കാലം മറന്നെടി എത്ര ദിവസയെന്നറിയോ ഇവിടെ മീൻ കിട്ടിയിട്ട്,
ഉം മീൻ മീൻ വരൂലെ അവ്ടെ?
മീൻ വരും പക്ഷെപൈസ ഇല്ല. അത്കൊണ്ട് ചമ്മന്തി, ചോറ്
തേങ്ങ നിങ്ങക്കുണ്ട് തേങ്ങുണ്ടെല്ലെ?
ഹ അത് കൊണ് ചമ്മന്തി തിന്ന്
മ്
പിന്നെ അവ് വെളിയിൽ ഷുഗർ ചെടി നിപ്പുണ്ട് അതിന്റത്ത്ന്ന് പ എല പറച്ച് തോരനായി
ആ എ ഇവിടെ നിന്നെതൊക്കെ പോയെടി മുമ്പ് നട്ടെര്ന്നു പഷെ അത് പോയി യേട്ടാ ഒരു കാര്യം പറഞ്ഞരാ വിട്ടൊയി പിന്നെ നോക്കിയെന്നുല്ല. ഇവിട പി ഇതാണ്ന്റെ ചീര
മറ്റെ ലാ അയിയത്തെ ഇബടെ ഷുഗർ ചെടി ഇണ്ടല്ലോ അതിന്റെ ചീരെയാണ്. അതാണ്
മ് അത് മൻസ്സിലായി.
എനിക്ക് അത് അത്ര ഇഷ്ട്ടെല്ലെടി അയിന്റെ എലക്ക് ഭയങ്കര കട്ടിയാട്ടാ
ആ ശരിയാ പക്ഷെ, അത് അല്ലാതെ വെച്ചാല് പിന്നെ കൊഴ ല്ല കൊറച്ച് വെക്കണം.
മറ്റെ ചീരയാ നല്ലത് അയ്ത ആ മുരിങ്ങെ ല ഹല്ലെങ്കിൽ മറ്റെ നമ്മടെ കാ ചീര യുണ്ടല്ലോ ഒർജിനൽ ചീര
മ്
ഷെ എനിക്ക് പൈസ വേണം മോളെ
മ്
തൊട്ടാൽ മൊത്തം പൈസയാ.... ആ ഇന്ന് ജ്യോതിഷ് സാർനെ കണ്ട്ട്ട നമ്മ്ടെ എസ് സി ഞാൻ ങ്ങനെ നടന്നു വരുവായി ക്ഷേ അവ എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് വന്നു മിണ്ടി എന്നോട്
ഉം ജ്യോതിഷ് സാറോ
നമ്മുടെ കടയ്ക്കൽതേ ഇപ്പോഴത്തെ എസ് ആയ്
ഐ നിന്നെ എങ്ങനെ അറിയാം
എൻ്റെ കെമിസ്ട്രി സാറ അങ്ങേര് ആരെ മറന്നാലും എന്നെ മറക്കത്തിലേടി
കെമിസ്ട്രി ബോധ്യപ്പെടുത്തി ചെയ്യണോ
ആ
ഓ
ആദ്യം പ റഞ്ഞാൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അടി മേടിക്കുന്നത് ഞാനാണ് ഞാൻ ഇങ്ങനെ ഇങ്ങേര് എന്തോ വണ്ടി എങ്ങാണ്ട് പിടിക്കാൻ വന്നതാ ഇങ്ങേര് റോഡിൽ ഇങ്ങേര് മറ്റേ കോൺസ്റ്റബിൾ ഒക്കെ റോഡിൽ നിക്കണ് അപ്പോ വണ്ടി കിടക്കണ കണ്ട് ഞാൻ താഴെക്കൂടെ അല്ലേ വരുന്നത് വണ്ടി നിർത്തി ബസ് ഇറങ്ങി ഞാൻ വന്നു അപ്പോ ഒരു ടി എവടെ പ്പോയെടി എന്നിങ്ങനെ ഒരു വിളി ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോ സാർ എന്നോട് ചോദിച്ചേ നീ എവിടെ പോയെടി ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഞാൻ ഇവിടെ വർക്ക്‌ ചെയ്യുന്നതാ എവിടാ അഞ്ചൽ എവിടാ എവിടാ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് എന്തര് ആ പിന്നെ എന്നോട് ചോദിച്ചു സുഖമാണോന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞു സുഖമാണെന്ന് സാറിന് സുഖമാണോ ആ സുഖവാണ് അവിടെ ഉള്ളവരെല്ലാം ഞാൻ എന്തോ കള്ളത്തരം ചെയ്തു എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നതാണെന്നുമൊക്കെ ഇതേ ഇപ്പോ എന്നെ പിടിച്ചോണ്ട് ണ്ടോന്ന് കൊറേ നേരം എന്നിട്ട് ഫ്രണ്ട് ലോട്ട് നടന്നിട്ട് എങ്ങനെ അറിയാ സാറിനെ പർ ന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചതാണല്ലേ ഞാൻ വിചാരിച്ച് പിടിച്ചോണ്ട് വന്ന അങ്ങനെ സത്തായർക്ക് എന്നെ ഓർമ സത്യടി അങ്ങനൊരു അടിച്ച അടിച് ഒര് പൊട്ടിച്ച്ട്ട്ണ്ട് പെണ്ണെ നി അനക്കം നിക്ക്ന്നെ കരയെങ്കിലും ചെയ്യടി ന്ന്
ഉരുക്കം അർന്ന്
സത്യം ഓ എടി ഒര് കെമിസ്ട്രിടെ ഒര് പരീക്ഷക്ക് എ അങ്ങേര് മറ്റേ ഓർഗാനിക് കെമിസ് സി എച് മൈനസ് അതെക്കെയാ പഠിപ്പിക്ക്ന്നത് എനിക്ക് ആണെങ്കി സി ഒ ടു സി ഒ ടു ന്നെ വേരുള്ളൂ കാർബൻ ഡിയോക്സൈഡ് യ്യു അടിച് അടിച് അടിച്ചു ധാക്ഷണി ഒര് ഇത് വർഷയോട് ചോതിച് ധാക്ഷണി ല്ലാതെ എന്നെ എടുത്തു അടിച്ചിട്ടു
നിങ്ങള് മറ്റേ ല്ലേ അലക്കി യന്നെന്ന് പിടിച്ച് എന്നും പിടിക്കു വാർന്നല്ലോ നിന്നേം വർഷേനേം
എടീ
തോ വേറെ തോറ്റ് ക്ലാസ് മിക്സ് എയ്ത് എന്തെക്കെ
എടീ സത്യാ ടീ ഞാൻ പക്ഷേ മിണ്ടുന്നേ ജേ ക്കി ക്കൊന്നും ഇഷ്ടല്ല പക്ഷേ സുജേ സാറിന്റെ ക്ലാസിൽ അനങ്ങത്തില്ല
ഒര് ദിവസം കൊണ്ട് പൊട്ടി നാറ്റി നല്ലോണ്ണം പൊട്ടിട്ടോ അയിന് ശേഷം അവളും ഞാനും സുരേ സാ റിന്റെ ക്ലാ സിൽ അ ടുത്ത് പോലും ഇരികത്തില്ല ന്റെ ഫ്രണ്ടിൽ
അയ്യയോ എന്നിട്ട ഒറ്റി കെടുക് ഇവളാക്കൂടെ അറീച്ചിട്ട് എന്നെ എണീപ്പിച്ച് ട്ട് അവൾ വി ടെരിക്കും
അതെക്കെരു സമയം
ആ
കൊച്ചായിരുന്നാ മതിയായിരുന്നു വളരണ്ടായിരുന്നു
മ് അതു ശരിയാ അത് പറയാത്ത ഒരാൾ ഒരറ്റ ളും ഭൂമി കാണും എനിക്ക് തോന്നുന്നില്ല
ഓ വളരുംതോറും പ്ര എന്തെ രു പ്രരാപ്തം ങ്ങൾ കൂടി വരാ
അതെ തെ അങ്ങനത്തെ കാര്യങ്ങൾ മഴ ണ്ടായിരുന്നേ ഇന്ന് അമ്മ ണ്ട്
ഒര് ആണ്ങ്ങളെ സാണ്ട് സ്പോലെ
ആ സംസാര ലേ അമ്മച്ചിയാ പെണ്ണ്ങ്ങള ചർച്ച
ഓകെ ഓകെ അങ്ങനെ അങ്ങനെ ക്കെ അങ്ങനെക്കെ ങ്ങനെ കെആയി ഒര് ങ്ങപ്പം ഭയക്കര സന്തേ ഷേ നിഇങ്ങേർക്ക് എന്നെ ഓർമ ണ്ടല്ലന്ന് ഞാൻ ചോയിക്കാനിന്നാ സാറിന് എന്നെ ഓ മണ്ടായിന്നേന്ന് പിന്നെ അങ്ങേര് പറഞ്ഞാലൊ അവടെ വെച്ച് നാണം കെടുത്തിയാലേ പിന്നെ എങ്ങനെ നിന്നെ ട്ട് പ ചൂരല് മൊത്തം ന്നെ അടിച്ച് പൊട്ടിച്ച്
ഹാ
ശോ അങ്ങേരെക്കെ മാറ്റമേ
ങ്ങേരെ അനിയൻ പണ്ടെ രു വടു തലേന്നു ഇങ്ങേരെ നമ്മൾ ചന്തെന്നായിരുന്നു വിളിക്കാ ക്കുന്നത്
അയ്ശരി
തള്ളേം പുള്ളേന്നൊക്കെയാണ് പറയ്ന്നത് അത് എന്തര് തള്ളേ പുള്ളോ അയ്യേ ഇത്രയൊക്കെ നിലയിലെത്തുമെന്നൊക്കെ നമ്മളറിഞ്ഞ്.
ഞാൻ കഴിവുള്ളോല് അങ്ങനെ തന്നെ നെലയിലെത്തും. സംസാരം എങ്ങനെ ആയാലും
അത് ശരിയാ ഹാ ഓതിപ്പഠിച്ചോണ്ട് അങ്ങനൊരു ഗുണമെങ്കിലും ഉണ്ടായി.
ഊം
പിന്നെ ചോറ് കഴിച്ചോ നീ
ഓഹ് ചോറ് വന്നിട്ട് ചോറ് തിന്ന്.
നാളെ പോണ്ടേ?
ഏഹ്?
നാളെ പോൺ
ഊം നാളെയും കൂടണ്ട് ഇൻ്റേൺഷിപ്പ് കാണാൻ ഇവടാവുമ്പഴ് ത്തേനും തീരും
മറ്റെ ചെറുക്കനെക്കെ എങ്ങനെയുണ്ട്?
ഏഹ് അ ആ അവന് ഇന്ന് ഞാൻ വല്യ മൈൻഡൊന്നും വല്യ മൈ അല്ലെടി ഫസ്റ്റൂസം ഇവട്ത്ത സാരി ഉടുത്ത്. എല്ലാ സോം സാരിയുടുക്കാൻ എൻ്റേല് സാരിയും കോതും തേങ്ങയൊന്നും ഇല്ല. അടെപ്പോയി പിന്നെ നമുക്ക് കൊഴപ്പല്ല ചുരിദാർ ഇട്ടാ മതി. ചുരിദാറിന്റെ കോമസി ഇന്ന് ഞാൻ പോയെ നീയൊന്ന് കാണണമായിര്ന്ന്. എൻ്റെ പൊന്നേ അവിടെ പഠിപ്പിക്കാൻ പോണേണ് ന്ന് കണ്ടാ പറയില്ല. ഒരു മെറൂൺ കള ഏതൊ ഒലത്തി
എന്ത്? എന്തെടീ നീ കളം
എടീ കറുത്ത പാന്റ് ഇടണം
കറുത്ത പാന്റ് ഇന്നലെ ഞാൻ ഇട്ടോണ്ട് പോയി അത് കഴുകിയിട്ടു
എടി എന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയെടി എല്ലാം ഇട്ടിട്ടിട്ടിട്ട് നശിച്ചെടി അവിടെയാണെങ്കിൽ നമു ക്ക്‌ പാവാടയും ഉടുപ്പും ഒന്നും ഇട്ടോണ്ട് പോകാനും പറ്റത്തില്ല നമ്മൾ അവിടെ തോന്നിയപോലെ നട ക്കുന്നൂന്ന് പറഞ്ഞ് സാർ ഇനിയും വഴക്ക് പറയും അവിടു പിള്ളാരൊക്കെ ഉള്ളകൊണ്ട് അതാ കോടീ ശ്വരൻ പിള്ളാര് വരുന്നേ ബാക്കിയുള്ളവരെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ചെല്ലുമ്പോളെ പറയും എന്തോന്നാ ഇത്ര അണിഞ്ഞൊരുക്കോന്ന്
ഉം
ഒരു ഇൻ സ്റ്റിറ്റ്യൂഷനിൽ വരണ്ട മാന്യമായ വ സ്ത്രം പക്ഷേ ഞാനങ്ങനെ ഇട്ടോണ്ടൊന്നും പോയിട്ടില്ല അങ്ങനെ അവിടെ നിന്ന ഒരു ചേച്ചീനെ ഇങ്ങനെ പറയുന്ന കേട്ടു അതിനുശേഷം മുതൽ പിന്നെ തൊട്ട് ഞാനും ഞാനും ഇടണ്ടാന്ന് കരുതി ഞാൻ പാവാട ഇട്ടോണ്ട് പോവാന്നാ വിചാരിച്ചത്
മം എനിക ഒരു കറുത്ത ശാളും
ഒരു ചേച്ചി ഉള്ളപ്പോ പഞ്ഞമില്ലായിരുന്നല്ലേ
ഏ ആ
ചിയൊള്ളപ്പാ പഞ്ഞമില്ലായിരുന്നല്ലേ
ഞാൻ വിളിക്കാമേ
ഓക്കേ